ഹലോ
കേക്കുന്നുണ്ടോ
ആഹ് കേക്കുന്നുണ്ട് എന്തൊക്കെണ്ട് വിശേഷം
സുഖാണല്ലോ നിനക്ക് അവിടെ എന്തൊക്കെണ്ട് വിശേഷം ക്ലാസൊക്കെ കഴിഞ്ഞോ
ഇല്ലാ ഇപ്പൊ ലീവാണ് ഇങ്ങനെ പോണു
അതെലേ
ഉം എന്തൊക്കെ പരിപാടി ലീവല്ലെ എന്താ പരിവാടി
ആഹ് പരിവടി പ്രത്യേകിച്ച് ഇവിടൊന്നുല്ല എന്താ ഇവടെയാപ്പം കോളേജില് മുഹറത്തിന്റെ ലീവ് കിട്ടേപ്പം അങ്ങനെ വന്നതാ
ഓ എന്താപ്പം ലീവ് കിട്ടീന്ന് പറഞ്ഞിട്ടും എന്താ ഇങ്ങനെ ഫോണില് ഇങ്ങനെ നോക്കിയിരിക്കന്നെ വേറെ പരിപാടിയൊന്നും ഇല്ല കൊറേ കഴിയുമ്പം അതും ബോറടി യ്ക്കാൻ തൊടങ്ങ്യ
ആഹ് പണ്ടായിരുന്നെങ്കി ഈ നമുക്ക് ഇത്രയും ഫോണിന്റെ ഉപയോഗം ഒന്നും ഇല്ലായിരുന്നല്ലോ ഇപ്പം പിന്നെ ഫോണിന്റെ ഉപയോഗ ആണല്ലോ എല്ലാട് ത്തും അപ്പം പിന്നെ ഫോണില് തന്നെ എല്ലാ കാര്യങ്ങളായാലും ഇനിയിപ്പോ ഒരുപാട് ആപ്സുകൾ യൂസ് ചെയ്യണതോണ്ട് നമ്മ നമ്മളെല്ലാം അതിൽ തന്നെ ഇങ്ങനെ എല്ലാ കുട്ടികളും അതിൽ തന്നെ ഇരിക്യാ
അതെ ആരും ഇപ്പം പെറത്തക്ക് എറണ്ടേ ഒന്ന് കളിയ്ക്കാൻ വരേ അതൊന്നും ഇല്ല എല്ലാരും ഇപ്പം ഫോണില് അഡിക്റ്റ് ആണ്
ആന് അത് ശരിയന്നെട്ടോ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നമ്മള് പൊറത്തെറങ്ങി കളിച്ചൊണ്ടിരുന്ന കുട്ടികളായിരുന്നു പക്ഷെ ഇപ്പം നേരെ തിരിച്ചാണ് എല്ലാവരും വീടിനകത്ത് റൂമിന്റെ ഉള്ളിൽ ഇങ്ങനെ ഫോൺ നോക്കിയിരിക്ക കളി യ്ക്കാൻ വിളിച്ച എന്തിന് പൊറത്ത് പോവാൻ വിളിച്ചാപോലും ആരും വര്ണില്ല അതോണ്ടെന്താ അവരുടെ ബാല്യം നഷ്ടപ്പെട്ടോണ്ടിരിയ്ക്കാ
അതെ നമുക്ക് ബാല്യങ്ങളും ഒരു നല്ലൊരു രീതിയില് കിട്ടീന്ന് മാണെങ്കി പറയാം നമ്മള് കളികളാണെങ്കിലും എല്ലാം നമ്മള് എൻജോയ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പോന്ന് പറഞ്ഞാ ഇപ്പത്തെ കുട്ട്യോൾക്ക് ആകെ ഒരു ഇന്റ വിനോദന്ന് പറിണത് ഈ ഫോണില് നോക്കുക വീ വിഡിയോസ് കാണ അയിൽത്തെ ഗെയിംസ് കളിക്ക്യാ ഇത് മാത്രായി അവരുടെ ലോകം അവർക്ക് പൊറത്തുള്ള കളികളൊക്കെ പറയുമ്പോ അവർക്ക് അതിനോടൊന്നും ഒരു താല്പര്യം തോന്നുന്നില്ല അവർക്ക് കൂടുതലും താല്പര്യം ഫോണ്ത്തെ കളികള് കളിയ്ക്ക്യാനും ഫോണില് സമയം ചെലവഴിക്കാനാണ് അവർക്ക് കൂടുതൽ താല്പര്യം
വളരെ ശരിയന്നെ കാരണം ഞാനിപ്പം എനിയ്ക്ക് ഒരുപാട് അനത്തിമാരും അനിയന്മാരൊക്കെ ഇണ്ട് പ്പം ഞാൻ അവരോടൊ ക്കെ ഇങ്ങനെ ലീവ് ലീവിന് വര്ണ സമയത്ത് പൊറത്തിയ്ക്ക് എറങ്ങാം എങ്ങോട്ടെങ്കിലും പോവാന്നൊക്കെ പറിണ സമയത്ത് വേണ്ടാന്ന് ഓൽക്ക് താല്പര്യല്ല കാരണം ഇപ്പം ഒരു മഴെനെ അറിയാനാണെങ്കിലും ഒരു മണ്ണറിയാനാണെങ്കിലും പൊറത്തിറങ്ങി പ്രകൃതിനെ നിരീക്ഷിക്കാൻ പോലും അവർക്ക് ഒരു താല്പര്യ കാണില്ല അവര് നമ്മളെന്തങ്കലും എന്താ ചോദിച്ചാൽ തന്നെ അവര് പറയ ആ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ ഞാൻ ഫോണില് കണ്ടിട്ടുണ്ട് ഫോണില് കേട്ടിട്ടുണ്ട് എന്നൊക്കെയാ പറയുന്ന അല്ലാതെ അവര് സ്വയം അറിഞ്ഞതായിട്ടോ മനസ്സിലാക്കിയതായിട്ടോ ഒന്നും അല്ല ഇപ്പോഴത്തെ എല്ലാവരും ഇങ്ങനെ
തോന്നുന്നില്ല അവർക്ക് ഒരു പുതിയ അറിവായിട്ടോ അല്ലെങ്കിൽ ഒരു പുതിയെ അത്ഭുതം പോലൊന്നും ഇല്ല എല്ലാവരുടെ കയ്യിലും വിരല്ത്തുമ്പിൽ ഇപണ്ടാവോണ്ട് അവർ കൊക്കെ അതാണ് അവരുടെ എക്സ്പീരിയൻസ്ന്ന് വിചാരിച്ചു നിക്കാണ് പക്ഷെ പക്ഷെ ശരിക്കത് കാണുമ്പോ ഉണ്ടാവുന്ന ഒരു അനുഭവം വേറെയാണെന്ന് അവർ തിരിച്ചറിയുന്ന പോലുല്ല
അതെ നമ്മൾക്കൊക്കെ നമ്മുടെ കുട്ടിക്കാലത്ത് നമുക്ക് ഫോൺ കിട്ടുന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ഇപ്പ അങ്ങനെയല്ല ജനിച്ചു വീഴുന്ന കുട്ടികളുടെ കയ്യിലും ഫോണാണ് അപ്പൊ അവർക്ക് കുഞ്ഞിലെ തന്നെ അറിയണ എന്തൊക്കെ കാര്യങ്ങളാ അതിൽ ചെയ്യണ്ടെന്നും അതിന്റെ ഭവിഷ്യത്തുകളൊന്നും അവര് മനസ്സിലാക്കുന്നില്ല അവര് അങ്ങോട്ടേക്ക് ഇറങ്ങാ അതിന്റെ ഉള്ളിലേക്ക്
സത്യാ അവർക്ക് നമ്മളെക്കാട്ടിലും ഒരുപടി കൂടുതൽ അറിയാന്ന് വാണങ്കിപറയാം പക്ഷെ അതിന്റെ ദോഷവശം അവര് തിരിച്ചറിയുന്നില്ലെങ്കിൽ പോലും ഓരോ ടെക്നോളജിയുടെ കാര്യങ്ങളൊക്കെ നമ്മളെ അറിയണേക്കാട്ടിലും കൂടുതൽ അവർക്ക്റിയാം പലരും വയസ്സായ ആൾക്കാരൊക്കെ കുട്ടികളോട് പോയിട്ട ഇതന്താ ചെയ്യണ്ടന്ന് ചോദിക്കണത് കാരണം അവർക്ക് എല്ലാ അറിയാം പ്രായായ ആൾക്കാരനെക്കാട്ടിലും കൂടുതൽ ഇവർക്ക് നന്നായിട്ട് അറിയുന്നുണ്ട് കാരണം അവര് ഫുൾ ടൈമും അധികം സമയം നമ്മൾ ചെലവഴിക്കുന്നത് ഏതിലാ ഫോണിലാണ്
ആ പിന്നെ സ്കൂളുകളിലാണെങ്കിലും കോളേജിലാണെങ്കിലും പഠിപ്പിക്കുന്നതും ഫുള്ള് ഫോണിലാണല്ലോ ഗ്രൂപ്പ്സ് ആയിക്കോട്ടെ എന്തെ ലിങ്ക് ഷെയർ ചെയ്യാനും സ്ക്രീൻ ഷെയർ ചെയ്യാനും എല്ലാം ഫോണിലാണ് നടക്കുന്നത് ടീച്ചേഴസ് പോലും നമ്മള എന്തെങ്കിലും ക്ലാസില് ന പണ്ടേ നമുക്കൊക്കെ പുസ്തകം വന്നിട്ടായിരുന്നുോ എഴുതുന്നോ നോട്ട് ചെയ്യുന്നന്നൊക്കെ പറയുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഫോണില് ഷെയറിതിട്ടുണ്ട് എല്ലാരും ഫോണിൽ നോക്കാം ഇപ്പൊ ഫോണിലാണ് പഠനരീതികൾ പോലും പോയിക്കൊണ്ടിരിക്കുന്നത് ക്ക്ണത് അങ്ങനെയ ആയി മാറിയിരിക്കുകയാണ് ഈ ഒരു കാലഘട്ടം
എനിക്ക് തോന്നുന്നത് കൊറോണയ്ക്ക് ശേഷം ആരിക്കും ഈ ഒരു സാങ്കേതിക വിദ്യയുടെ ഉപയോഗം കൊറച്ചു കൂടി കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് കാരണം കുട്ട്യാൾക്ക് പലർക്കു കി കിട്ടി ആയിരുന്നില്ലാ ഈ ഫോണ് പക്ഷേ ഈ കൊറോണ സമയത്ത് വന്നതോട സർക്കാരാണെങ്കിലും എല്ലാ കുട്ടികൾക്കും കുറച്ചും കൂടി വിദ്യാഭ്യാസ നല്ല രീതിയിൽ കിട്ടിക്കോട്ടെന്ന് വിചാരിച്ചിട്ട് അവര്ന്ത്യ്തായിരുന്നു ഫോണ് കുട്ടികൾക്ക് കൊടുക്കാൻ തുടങ്ങി പക്ഷെ കുട്ട്യാള് ഈ പഠനത്തിൽ ഉപരി കൂടുതലും അവര് അവരുടെ വിനോദത്തിന് വേണ്ടിട്ടാണ് ഫോൺ യൂസ്
വളരെ ശെരിയാണ് ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോഴത്തെ കാലത്ത് ഒരു എന്താ അമ്പത് ശതമാനം നല്ല രീതിക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അമ്പത് ശതമാനം ചീത്ത രീതിക്ക് ഉപയോഗിക്കുന്ന കുട്ടികൾ വേറെയുണ്ട് കുട്ടികൾ മാത്രമല്ല മുതി ന്നവരായാലും വ എന്താ വ്യ- വൃദ്ധന്മാരായാല വൃദ്ധകൾ ആരണെങ്കിലും പ്രായപരിധി ഇല്ലാതെ എല്ലാവും ഇങ്ങനെ മൊബൈലിന്റെ ഉള്ളിലേ ഇറങ്ങാണ് ഇപ്പ പണ്ടായിരുന്നെങ്കി ഇപ്പോ വീടുകളിലൊക്കെ മുത്ത്ശിമാര് ഓരോ കുട്ടികൾ കഥ പറഞ്ഞു കൊടുത്തും അവരോടുകൂടെ കളി ചും സമയം ചെിലവഴിചൊക്കാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ നേരെ തിരിച്ചാണ് എല്ലാവരും ഇങ്ങനെ ഫോണില് ഇങ്ങനെ ഇരിക്കുക അന്നന്ന്എ ഐ വീഡിയോസ് കാണുക അത് തന്നെയാണ് ഇപ്പൊ അവരുടെ കാലം എന്ന് പറയണത് ഫുള്ള് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്
എല്ലരും പല ഉപയോഗങ്ങളും ഉണ്ട് എല്ലാത്തിനും നല്ല വശം ചീത്ത വശം ഉണ്ട്ന്ന് പറഞ്ഞ പോലെ തന്നെ ഇതിനും ഉപയോഗങ്ങളുണ്ട് നല്ല രീതിക്ക് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ പല പരം നമുക്കൊന്ന് കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഒരു പെട്ടെന്ന് നല്ല ആവശ്യത്തിനാണെങ്കിലൊക്കെ ഈ ഫോൺ വളരെ അ ഉ ഉപയോഗണ് ഉപകാരപ്രദമാണ് പക്ഷെ പല കാര്യങ്ങളും നമ്മള് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല ചതിക്കുഴികളും ഇതിന്റെ ഉള്ളിലുണ്ട് ഇപ്പത്തെ വിദ്യാർത്ഥികളും ഇപ്പത്തെ വിദ്യാർഥ കുട്ടികൾന്ന് പറയണുന്നത് കറക്റ്റ് ആയിട്ട് ചതിക്കുഴിയിൽ പോയിട്ട് പേടുകയാണ് ചെയ്യുന്നത് പല ആഹ് സോഷ്യൽ മീഡിയയുടെ ഹ് പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഇങ്ങനത്തെ പല ചതിക്കുഴികളും കാണാൻ സാധിക്കും പക്ഷെ പ്രായമുള്ള ആൾക്കാരന്ന് പറഞ്ഞാൽ അധികവും ചെയ്യലില്ല ഈ വാട്സആപ്പ് പോലെയുള്ള ചെറിയ ചെറിയ ആപ്പുകളിൽ മാത്രമാണ് അവര് ഉൾപ്പെടുന്നെങ്കിലും ചെറിയ ചതികളിൽ അവര് പോയി പെടുന്നുള്ളൂ പക്ഷേ ഇപ്പത്തെ വിദ്യാർത്ഥികൾ എന്ന് പറയണത് ഒട്ടും ചിന്തിക്കാണ്ട പെട്ടെന്ന് എടുത്തു ചാടുന്ന പ്രായം കൂടി ആവുമ്പോ അവര് കൂടുതൽ ചതിക്കുഴികള് തിരിച്ചറിയാണ്ടെ പോയി പെടുന്ന അവസ്ഥയാണ് കൂടുതലും കാണണം നമ്മള ഇപ്പോ വാർത്തയിലൊക്കെ എത്രങ്ങാലും ന്യൂസ് ഇതേപോലെ കാണുന്നുണ്ട്
വളരെ ശരിയാണ് ഇതിന്റെ ഒരു മേ ഇതിന്റെ ഒരു പ്രധാന കാര്യം തന് പറയണ തന്നെ എന്താ വീട്ടുകാരായിട്ട് വീട്ടുകാരുയിട്ടുള്ള ഒരു എന്താ ആ ഒരു സംസാര കുറവ് അല്ലെങ്കിലൊരു കമ്മ്യൂണിക്കേഷൻ റന്ന് തന്നെയാണ് കാരണം ഇപ്പൊ നമ്മള് പണ്ടായിരുന്നെങ്കി ന - നമ്മുടെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുമ്പോ തന്ന നമ്മള ഒരുപാട് കഥകളും കാര്യങ്ങളും സംസാരിച്ച ട്ട് കേരള നമ്മ എഴുതിട്ടുണ്ട് ഇപ്പൊ ഒരു ഫ്രീ സമയം കിട്ടയാണെങ്കിൽ തന്നെ നമ്മൾ എല്ലാരും ഒരുമിച്ചിരുന്ന് സംസാരിക്കുക കൂട്ടുകൂടുക അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇപ്പൊ നേരെ തിരിച്ചാണ് ആർക്ക് ബോറടിക്കുകയാണെങ്കിലും എന്താ വെറുതെ ഇരുന്ന് മടുക്കുകയാണെങ്കിൽ എല്ലാരും ഇപ്പൊ ഫോണിലേക്കാണ് പോണുന്നത് അല്ലാതെ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു ചർച്ചയ്ക്കോ ഒരു എന്താ ഒരു കൂട്ടുകൂടലിനെയോ ഒരു ഒത്തുചേരലിനെയോ ആരും താല്പര്യപ്പെടുന്നില്ല എല്ലാവരും വേഗം പോവുക ഫോൺ എടുക്കുക ഗെയിം കളിക്ക അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവുക ഇങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടരിക്കുന്നത് അതുകൊണ്ടതെന്താ അവർക്ക് മറ്റുള്ളവരു ആയിട്ടുള്ള ആ ഒരു എന്താ ഒരു ഒരു എന്താ ഒര സ്നേഹബന്ധം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്
അതെ കാരണം ഇപ്പൊ അമ്മയോടാണെങ്കില ഇപ്പൊ അതുകൊണ്ടാണല്ലോ പലരും അമ്മേനെ കൊന്നും മകനെ കൊന്നും എന്നുള്ള ഒരു വാർത്തകള് വരുന്നത് അവർക്ക് പരസ്പരം എങ്ങനെ ജീവിക്കണം എന്നോ സ്നേഹിക്കണം എന്നോ ഉള്ളത് തിരിച്ചറിയാത്തൊരവസ്ഥയ ആകെ ഈ ഒരു കുഞ്ഞ് ഒരു എന്താ പറയാ പെ ടീച്ചർമാറൊക്കെ പറയുലെ ഒരു പെട്ടീന്റെ ഉള്ളിലാണ് നമ്മളിപ്പോ മൊത്തം ലോകവും കാണുന്നത് ഒരിക്കലും നമ്മൾ ചുറ്റുള്ള കാര്യങ്ങൾ ഒന്നും നമ്മൾ ശ്രദ്ധിക്കുകേ ചെയ്യണില്ല അവരായിട്ട് സംസാരിച്ചാല നമുക്ക് കൂടുതലും അതായത് ഇപ്പോ പല കാര്യങ്ങളില ഇപ്പൊ റോബോട്ടൊക്കെ ഇറങ്ങുന്നുണ്ട് പക്ഷെ നമ്മള് മനുഷ്യര് മനുഷ്യരായിട്ട് ഇടപ ഇടപെടുമ്പോഴാണ് കൂടുതലും ഒരു ഇമോഷന്റെ കണക്ഷൻ വരിക എന്നുള്ളത് നമ്മള് തിരിച്ചറിയാതെ പോവുവാണ് പക്ഷെ എന്റെ വീട്ടില് ഫുഡ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഫോണ് യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ അത് കൂടുതൽ
വളരെ നല്ലതാണത്
ഉ
പക്ഷെ ഇവിടെ ഇവിടെ നേരെ ഇവിടെയും അങ്ങനെ തന്നെയാണ് പക്ഷെ ചില സമയങ്ങളിൽ ഇപ്പ കുഞ്ഞു പിള്ളേരൊക്കെ വന്നു കഴിഞ്ഞാ നമുക്ക് അനനിത്തിന്മാര് അനിയന്മാരൊക്കെ ഉണ്ടാവോലോ അപ്പ അവര്ക്ക വന്ന കഴിഞ്ഞാൽ പറഞ്ഞാ കേൾക്കില്ല നമ്മള് പറയുന്നതിന്റെ അവര് മനസ്സിലാക്കാൻ നോക്കില്ല അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരിക ചെയ്യുക കാരണം മൊബൈലിന്റെ ആ ഒരു ആസക്തി എന്ന് പറയുന്ന അവർക്ക് അവർക്ക് അത്രയും ഇറങ്ങിയിരിക്കണം അവരുടെ ഉള്ളിൽ ഇപ്പ നമ്മള് ഫോണ് വാങ്ങണം ഫോണ് കുഞ്ഞുട്ടികളയില് ഫോൺ നോക്കതി നോക്കിയത് മതി ഇനി കൊറച്ച് മാറ്റി വെക്കാന്ന് എങ്ങാനും പറഞ്ഞ് കഴിഞ്ഞാ അവര് അതിന് വാശി പിടി ക്ക അവര് അത് മനസ്സിലാക്കണില്ല അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്നോ എന്താണ് പറയണത് എന്നോ അവര് അതില് ദേഷ്യം വരും അവരുടെ സ്വഭാവം തന്നെ മാറിക്കൊണ്ട് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്
അതെ നമക്ക് പിന്ന് തിരിച്ചറിയനോ അല്ലെങ്കി ആ ഒരു ബോധം വരുന്ന ചെലപ്പോ നമ്മുടെ ബാല്യം എന്ന് പറയണത് ഈ ഇതിന്റെ സാന്നിധ്യം നമുക്ക് ഉണ്ടായിരുന്നില്ല നമ്മൾ ആ ഒരു കാലഘട്ടം ജീവിച്ചിട്ടുണ്ടാവും കൊണ്ടായിരിക്കും നമ്മളോട് ഈ കാര്യങ്ങൾ പറയുമ്പോ നമുക്കത് ഉൾക്കൊള്ളാൻ സാധിക്ക്ന്നത് പക്ഷെ മറ്റുള്ളവ ര്ന്ന് പറയണത് ഇപ്പത്തെ എന്റെ വല്യമ്മടെ കുട്ടി തന്നെ ഇതേപോലെയാണ് അവൾക്ക് തീരെ ഏ കൺണ്ട്രോൾ ചെയ്യാൻ പറ്റില്ല അവളുടെ ദേഷ്യം ഈ ഫോണില്ലെങ്കി അവൾക്ക് ഫുഡ് ഇറങ്ങണം എന്നുണ്ടെങ്കി ഫോണ് വേണം
അതുകൊണ്ട് എന്താ ഇപ്പോഴത്തെ പല വാർത്തകളും ഇപ്പോഴത്തെ പല വാർത്തകളും വരുന്നത് എന്താ ആ ചെറിയ വിദ്യാർത്ഥികൾ പോലും ഫോണ് വാങ്ങിച്ച് വാങ്ങിച്ച് വെച്ചതിനെ എന്താ സ്വയം ആത്മഹ ത്യ ചെയ്യ അല്ലെങ്കിൽ അമ്മേനെ കൊല്ല സഹോദരങ്ങളെ കൊ ല്ല ഉപദ്രവിക്ക ഇങ്ങനെയുള്ള വാർത്തകള വന്നോണ്ടിരിക്കണേ കാരണം ഈ ഫോണിന്റെ എന്താ ഈ ഒരു ആസക്തി അല്ലെങ്കിൽ ഒരു അഡിക്ഷൻ എന്ന് പറയണത് അത്രയും കുട്ടികളിലേക്ക് ആഴത്തിൽ ഇറങ്ങി ചെന്നിരിക്കയാണ്
സത്യാ അവര് പഠന കാര്യങ്ങള് മാത്രാണ് അയിന്റെ നല്ല വശങ്ങള് മാത്രാണ് എടുക്കുന്നെങ്കി ഇത്രയും പ്രശ്നങ്ങള് ഇണ്ടാവില്ലായിരുന്നു പക്ഷെ ഇതില് അഡിക്ഷൻ വരും കൊണ്ട് മാത്രാണ് ഇത്രയും പല പ്രശ്നവും നമ്മുടെ സമൂഹത്തിൽ കാണാൻ സാധിക്കുന്നത്
ഇതുകൊണ്ട് തന്നെ നമുക്ക് പല അതെ ഇപ്പ നമ്മുടെ ഈ ഈ ഒരു കാര്യങ്ങള് കാര്യം കൊണ്ട് തന്നെ പല കാ പല വീടുകളിലും പല വിദ്യാർത്ഥികൾക്കും മാനസികമായിട്ട് ബുദ്ധിമുട്ടുകളും പഠനത്തില് മികവ് തെളിയിക്കാൻ പറ്റാതെ അവയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കാണ് ഇപ്പോ
അതെ പല അതായത് എല്ലാത്തിനും നല്ല വശം ചീത്ത വശം ഉണ്ടെന്ന് തിരിച്ചറിയാനുള്ള ഒരു ബോധം ഇപ്പത്തെ തലമുറയ്ക്ക് നഷ്ടപ്പെട്ട് പോവാണ് കാരണം ചിന്തിക്കാനുള്ള കഴിവ് അവര് ശ്രമിക്കുന്നില്ല അവരുടെ ഉള്ളത്തെ കഴിവൊന്നും പൊറ ത്തക്ക് എടുക്കുന്നില്ല എല്ലാതെ ഈ ഒരു ആഹ് ഫോണിന്റെ ഉള്ളില് മാത്രായിട്ട് കേന്ദ്രീകരിക്കയാണ് ചെയ്യുന്നത്
അതെയതെ
എന്തായാലും ഇപ്പത്തെ തലമുറാന്ന് പറയ്ണത് വളരെ എന്താ ദയനീയ അവസ്ഥേല് മാണെങ്കി പോണുന്ന് പറയാ കാരണം അവർക്ക് അവനെ തന്നെ നിയന്ത്രിക്കാനോ അവരുടെ കഴിവിനെ പൊർത്തെടുക്കാനോ ഉള്ള ഒരു സാഹചര്യം അവര് ഒരു ക്കുന്നില്ല സ്വയം
വളരെ ശരിയാണ് ഇതിപ്പോ ഇനി വരുന്ന തലമുറയിൽ മാ മാറുംന്ന് വേണെ പ്രതീക്ഷിക്കാം കാരണം ടെക്നോളജി ന്റെ വളർച്ച കൂടിക്കൊണ്ടിരിക്കയാണ് ഇനിപ്പോ മാറോ ഇല്ലയോ നമ്മളുടെ കയ്യിലാണ് ഇരിക്കുന്നത്
അതെ നമുക്കിനി ഈ വിഷയത്തെ കുറിച്ച് പിന്നീട് ചർച്ച ചെയ്യാം
ശരി എന്നാ
ശരി